ഹലോ
ആ എന്തൊക്ക വിശേഷങ്ങൾ
ആഹ് നല്ല വിശേഷം നല്ല വിശേഷം ആഹ് ചോറൊക്കെ കഴിച്ച് ഇങ്ങനെ കിടക്കയായിരുന്നു
ഞാനന്ന് ന്ന് വയ്യടോ ആ ഞാൻ
അതെന്തേ ഉം ഉം
എ
അഹ് ശരി
എന്നടോ വയർവേദനേ ഭയങ്കര വയർവേദന ഞാൻ അതൊക്കെ പറഞ്ഞതില് എന്നോട് എനിക്ക് ഇങ്ങനെ മെൻസസ് വയറു പങ്കര വയറു വേദനിക്കുന്നു
ആഹ് ആഹ്
ഇപ്പോളും ഭയങ്കര വയറുവേദന അതായിട്ട് ഇങ്ങനെ കിടക്കാപ്പോ എന്താന്നറിയില്ല കാലൊക്കെ ഭയങ്കര കടച്ചില് വയറിന്റെ ഉള്ളില് ഭയങ്കര വേദന നിനക്ക് ഈ പ്രസവം കഴിഞ്ഞു ഈ വയറുവേദന നിന്നിരുന്നുട്ടോ പക്ഷെ ഇപ്പം പിന്നേം തുടങ്ങിക്കാണ് ഇപ്പൊ കുറച്ചായിട്ട് പിന്നെ മാ വയർവേദന ഇരുന്നാലേ കുടുങ്ങിപ്പോ
എനിക്കും അങ്ങനെതന്നെയന് ഞാനും വിചാരിച്ചു എന്താ പ്ര ചിലരുങ്ങനെ പറയണേക്കാലോ പ്രസവം കഴി ഞ്ഞ വയറുവേദന ഉണ്ടാവൂല്ലന്നൊക്കെ എനിക്ക് ഫസ്റ്റ്ത്തെ രണ്ട് മാസ് സം വല്ലാതിണ്ടായിന് പിന്നെപ്പ സാധാപോലത്തന്നെ ഭയങ്കര വേദനക്ക് കാലുക്കടച്ചിലും ഊര് വേദനയും ആകപ്പാട വേദനയും കാര്യം
അതന്നെനി ഇന്റെ പ്രശ്ന ഈ ഊരുവേദന കാല കടച്ചിൽ ഭയങ്കര ഗതികേടാണ് കാല് കടഞ്ഞാ പങ്കരബുദ്ധിമുട്ടൊക്കാരം പിന്നെ നമുക്ക് എന്തേലിലും പാണിടുക്കാനും വയ്യ വീട്ടിൽ എന്തേലും ചെയ്യാൻവയ്യ കുട്ടികളോടൊക്കെ ദേഷ്യം
ട്ടിയാളാാണ് കുട്ടോളണ് റബേ ആലോ ചിച്ചാൻ പറ്റാത്തത് അവറ്റെആണെങ്കിൽ നേരത്തെ ഭയങ്കരവികൃതിയായി കാര്
അതന്നെ അപ്പൊ നമുക്ക് ദേഷ്യം വര എന്നൊക്കെ പടയേ കാട്ടന്ന് അറിയില്ല അങ്ങനെയ ആകും
നിങ്ങളിത് സുഖ സുഖപ്രസവം ആയിരുന്നി
ആഹ് എന്റെ സുഖ പ്രസവാണ് ഒപ്പം നുള്ളി
എഹ് ഞാൻ എന്നാ വിചാരിച്ചു എനി എന്റേത് ആ എൻ്റേത് ഓപ്പറേഷനയിട്ട് കാര്യം എനിക്ക് വേദനന്ന് വന്നില്ല
ആഹ് അത് ഈ ഓപ്പറേഷൻ ന്നുല്ല അഹ് അങ്ങനെയൊന്നുമില്ലടി ഇത് ക്കാണ് വരുന്നത് കുഴപ്പൊന്നുമില്ല പ്രശ്നമൊന്നും പറഞ്ഞേക്കല്ല ശരിക്ക് അധികം ആൾക്കാർക്ക് ഉണ്ടിട്ടോ കൊപ്പം
അങ്ങനെ കരുതിയ എനിക്ക് പ്രസവേദന ഒന്നും ഉണ്ടായിട്ടില്ല അപ്പൊ ഇനി അതിന്റെ പകരായിട്ട് എനിക്ക് പിന്നെ കാണാമ എന്ന് ഇങ്ങനെ വിചാരിച്ചുഞ
ആഹ് ഞാൻ ചെിലപ്പോൊക്ക ഗുളികല്ലേ അത് വേടിച്ച് വെക്കും അല്ലാതെ വേദനിക്കതോന്നിയ ഒരു ചെറിയപൊട്ടൊക്കെ എടുത്ത് കുടിക്കും
ഉം അതങ്ങനെ കുടിക്കാൻ പാടില്ലല്ലോ
ആഹ് കുടിക്കാൻ പാടില്ലനിക്ക് എന്താണ വച്ചാലും നമുക്ക് അത് സഹിക്കാതിരിക്കുമ്പോളേ വയറ് വേ കുട്ടികളെല്ലാം നോ കാണം രാവിലെ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കണം അതൊക്കെ ആകുമ്പോ നമ്മു ചിലേദിവസം രാത്രി ഒക്കെ കുഴപ്പമല്ല നേരവെളുക്ക
ആഹ് ഞാനത് വിജാരിക്കും ആ രാ തിആയി കിട്ടിയാലെയ് ഇൻക്കാണെ അധികം സുബയ്ക്ക് ആ ടൈമിലൊക്കെ ഇണ്ടാവു അഞ്ചണി, ആറണി ആ സമയതെന്നെ ഇൻക്ക് അധികം ഇണ്ടാവെല് അപ്പൊ ഞാൻഇങ്ങനെ വിജാരിക്കും രാ രാത്രിയൊന്ന് ആയിക്കിട്ടീനെങ്കി രാവിലെ ആകുമ്പോത്തിന് കൊറെ ഒരു അമർച്ച ഇണ്ടാവുന്ന്. ആഹ് അപ്പം അങ്ങനൊരു അമർച്ച ഇണ്ടാവലില്ല. പിന്ന് ആഹ്, ആ ഹ് കേക്കണില്ലേ
ആഇണ്ട് അപ്പൊന്തെ റെയ്ഞ്ച്പോയോ
അതെന്താഅറീല മഴന്ന് ചാറി ഇബടെ അവടെ ചാറിയോ
ഇല്ല ഇവടെ മഴപെയ്തിട്ടില്ല.
ഇവടെ മയന്ന് പറയാനൊന്നുല്ല ഒന്ന് അമ്മളെ പറ്റിക്കാൻ വേണ്ടിട്ട് ചെറിയൊരുമയ.
ആഹ് അതെല്ലാടത്തും ഇണ്ട് ചെറിയൊരുമഴ പറ്റി
ആഹ് അത് ഈ ആഹ് അതാണ് അമ്മള് ഇങ്ങനെ ഈ സമയത്ത് പറഞ്ഞാ ഒറക്കം വെര്നൊര് സമയാണ്. ആ സമയത്താണ് ഇങ്ങനൊരു മഴെയ്യാ ഉം പിന്നെ വേറെ എന്തെക്കെ? വിശേഷങ്ങള് ഉം ആഹ് ഇൻക്ക് ഇങ്ങനെ ഇണ്ടാവല്ണ്ട് എപ്പളും എപ്പളും ഇങ്ങനെ ഇണ്ടാവല്ണ്ട്. ഉം
ആ എന്താ റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടോ അനക്ക്
എന്താ അറീല ഇവിടെ കൊയപ്പൊന്നും ഇല്ലേനി.
ഹലോ
ആഹ് കേക്ക്ണില്ലേ ഇൻക്ക് കേക്ക്ണ്ട് ഇങ്ങക്ക് കേക്ക്ണില്ലേ?
ആഹ് ഇപ്പൊ കേൾക്കാണ്ട് നേര്ത്തെ കേട്ട്ര്ന്നില്ല. പ്പ റെയ്
സാരല്ല.
ആഹ് നിക്ക് ഒന്നുല്ലാട്ടോ. ആഹ് നെറ്റൊക്കെണ്ട് ഞാനെന്താ കാട്ടി ഇന്റെ ഇന്റെട്ത്ത് രണ്ട് സിമ്മ അപ്പൊ രണ്ട് സിമ്മിലും നെറ്റ്ണ്ട്. അപ്പൊ രണ്ട് സിമ്മുതിലിട്ട് നെറ്റ്ഷീണ്ട് അറിംഅപ്പൊ ഒന്ന് കൊറച്ച് പൈസ കേറ്റി സിമ്മ് കട്ടാവാതിരിക്കാൻ വേണ്ടിട്ട് ചെയ്യ്ണത അങ്ങനെ.
ആഹ് സിമ്മ് എത്ര എളുപ്പംകൊണ്ട കട്ടവാലെ ഒരു ദിവസം ന്നമ്മള് വെയ്കിയാലപ് പ്പ പിന്നെ ഇൻകമിങ് കോൾസ് ഇണ്ടാവൂല.
അതെന്നെ അമ്മളിപ്പോ ഒരു ദിവസം ഹ് ഫോണില് ഇങ്ങനെ പൈസ കയറ്റാൻ നേരം വയ്കിയോ അ അപ്പോ പിന്നെ ഫൈനായിലേ എളുപ്പം ഇതാവും എളുപ്പ പിന്നെ കട്ടാവു അത് അങ്ങൻത്തെ ആയ്ക്കൂടെച്ച ഇപ്പ നെറ്റ് കയറ്റാതെ വയ്യേനും കു
ആഹ് ഔ പ്പത് പറയണ്ട ആഹ് ഫുള്ള് ഞാൻ പറയ കൂക്ക് പോണ ദിവസം എന്നും വാണേ ഇപ്പീ ബസ്സൊക്കെ നാർത്തെ വെരാണെങ്കി ഗ്രൂ പ്പ് കുടെ പറയാ ബസ്സ് നാർത്തെ വിട്ട്ക്ക്ണ് ട്ടോന്ന്.
അതെന്നെ
ഓല് പറയൊന്നുല്ലേ ഇത്പ്പോ എന്തോര് കെതിയേട ഓലെ സ്കൂളാണെ എട്ക്കെട് ക്ക അങ്ങനെ ന്നാർത്തെ വിട്ട്ക്ക്ണ് പറഞ് മെസ്സേജ് അയക്ക്ണാണ.
ഒക്കെപ്പോ ഈ വാട്സപ്പിലാണ് ഫോണ്ലും പട്ച്ചാള്ളതും എഴ്താള്ളതും
ഉം ഉം ഇഞ്ഞ്പ്പോ ഒരു മദ്രസിലാണ് ഒരു അംഗനവാടില് കൂടി ഫുള്ള് ഗ്രൂ
അതെന്നെ ഒക്കെ അതിലെന്നെ അങ്ങനെയൊക്കെ ഇങ്ങട്ടെന്താ വേറെന്തൊക്കെ? വിശേഷങ്ങള്
വേറെന്താ ന്നട്ട് ഇപ്പൊ കൊറവ്ണ്ടോ?
ആഹ് ഇപ്പൊ കൊഴപ്പൊന്നുല്ല ഇപ്പൊ ഇങ്ങനെ കെടക്കാണ് വല്ല്യാ കുഴപ്പങ്ങളൊന്നുല്ല. ഇപ്പൊ പണികളൊക്കെ കഴിഞ്ഞിട്ട് ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസക്കെ ഇണ്ടാവൂടി പിന്നെ അത് ശരിയാവും
എനിക്ക് ആദ്യത്തെ ഒരു ദിവസം ഇണ്ടാവുള്ളൂ പിന്നെ ചെലപ്പോ ഇങ്ങനെ എടവിട്ട് എടവിട്ട് ഇങ്ങനെ വരുന്നല്ലാതെ അങ്ങനെ അടി
ആഹ് അതെ ക്ക് ഊരവേദന വയറുവേദനൊക്കെങ്ങട് മാറും പക്ഷേ ആ കാല് കടച്ചില് രണ്ട് മൂന്നീസം കഴിഞ് ട്ടെ മാറൊള്ളൂ അത് ഭയങ്കരായിട്ടുണ്ടാവും പി ഒരു പണിയെടുക്കാൻ വയ്ക്കൂല
ആഹ് അതെ ഈ അതില്ലാത്ത പെണ്ണ്ങ്ങക്ക് ഇത് എത്ര പറഞ്ഞാലും മനസ്സ് ലാവൂല ഓല് ഇങ്ങനെ കര്തും നമ്മള് കടക്കുമ്പോ ഇവരീ വെറ്തെ കെടുക്കാണെന്ന് കര്തി ഈ പൊണ്ണ്ങ്ങക്കെന്തീറ്റാ മനസ്സിലാവാത്ത ഉം കാരണം ഓൽക്കതില്ല
അതന്നെ അപ്പൊ നമ്മള് വെ
ആഹ് അങ്ങനെ തോന്നും
ഉം പിന്നെ ഈ ഇജ്ജ് പറഞ്ഞിരുന്നില്ലേ നാളെ നമ്മുക്ക് എവിടെങ്കിലൊക്കെ പോണന്ന് പറഞ്ഞിരുന്നില്ലേ എന്നാ നമ്മക്കിപ്പോ അ കഴിഞ്ഞാല് നമ്മുക്ക് വീട്ടില് ഇപ്പൊ രണ്ടീസം മൂന്നീസം കഴിഞാല് സ്കൂളിനെക്കെ ഒയിവിണ്ട് തോന്നണ് അപ്പൊ നമ്മക്ക് എവിടെക്കെങ്കിലും പോയാലോ എന്നാ
അഹ് നമ്മുക്ക് പോണേ
ആ ഒന്ന് എവിട്ക്കാ പോവാ അവർക്ക് വയനാടോ ഊട്ടിയോ മൂന്നാറോ ഏട്ക്കാ പോവാ
എന്താ നമുക്ക് ഒരു ദിസത്തിന് പോ രണ്ടിസത്തിന് എങ്ങനെയാ പോണ്ടേ
അങ്ങനെ ഒരു ദിവസത്തിനുള്ള ഒരു ടൂർ പോവാ പിറ്റേദിവസങ്ങട്ട് ന് വരിക അങ്ങനെ രാവിലെ പോയിട്ട് വൈകുന്നേരം രാജി പറ ഇങ്ങോട്ട് പോര
ആഹ് ആഹ് ഉം ഉം നമ്മക്ക് എന്നാല് ഊട്ടി ഊട്ടി എപ്പളും പോണതാണല്ലേ പിന്നെ കൊടെക്കെനാലോ അന്ന് വയനാട് പോവാ
മൂന്നാറ് പോവായാണ്ട് മൂന്നിസ കൂടി
ഉം നമ്മക്ക് വയനാട് പോയി കണ്ട് വരാല്ലേ ഊട്ടി ഊ ഊട്ടിക്ക് എനിക്ക് താല്പര്യല്ല ഞാൻ രണ്ടട്ടം പോയാ അതുകൊണ്ട് എനിക്ക് വല്യ താല്പര്യംരൊന്നുംയില്ല ഊട്ടി
ആഹ് എന്നാ നമ്മക്ക് വയനാട് പോയോക്കാം വയനാട്ടില് എങ്ങെയാണ് എങ്ങനെ നമ്മള് എങ്ങനെ പോവാ മറ്റോലെ കണ്ടോന്നൊക്കെ ചോദിക്കും
എല്ല എല്ലാരുംമ്പാടെ ഇൻണ്ടാവേക്കാരേം നമുക്ക് എല്ലാരുമ്പാടെ ഒരു വണ്ടി പിടിച്ച് പോവാം
ആഹ് അന്നേരം വണ്ടി വിളിച്ചു പോര് അഹ് വണ്ടീല അനക്കറിയോ വണ്ടികൾ അവിടെ
ആഹ് ആഹ് ആഹ് എനിക്കറിയണ ആൾക്കാരുണ്ട് വണ്ടിന്റെ ആൾക്കാര് ഞാൻഓലോടൊക്കെഏൽപ്പിച്ചോണ്ട് വണ്ടി ഇതൊക്കെ ഒക്കെ ഞാൻ തന്നെ നോക്കിക്കൊണ്ട് പിന്നെ ഭക്ഷണക്കെ നമ്മുക്ക് ഏൽപ്പിച്ചാലേ
ആ ഭക്ഷണം നമുക്ക് രാവിലത്തെ ഭക്ഷണേ അന്റെ അനക്ക് ഒരു ഭക്ഷണം ഇണ്ടായി കുണ്ട്യ ഞാനൊരു ഭക്ഷണം ണ്ടാക്ക അങ്ങനെ രാവിലത്തെ ഭക്ഷണം ഉച്ചക്കത്തെ
അങ്ങനെ ആക്ക ല്ലേ
ആഹ് എന്ന എന്താന്നോ എന്നാ നമുക്ക് ആർക്കും അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാവൂല അവ ഞാനെന്റെ കുട്ട്യേൾക്കും ഭക്ഷണം ഉണ്ടാക്ക നിങ്ങളങ്ങനെ പോവ മതി തിന്നുമ്പോ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതാക്കി തിന്നും
ഉം ഷേറ് ആഹ് അങ്ങനെ ആക്കി കൊടുക്ക ല്ലേ ചെറിയ കുട്ടികള് എ ഗതിയുടെയും കാര്യല്ലേ രാവിലെ നീച്ചണ്ട
ആഹ് ഞ അങ്ങനെ ഇല്ലെങ്കി പിന്നെ എന്താ ചെയ്യാ നമുക്ക് ഈ ബിരിയാണി എന്തേലും കേൽപ്പിച്ചാ അയിന്റെ കൂടെ ഇഡലി സാമ്പാറും അയിന്റെ പൈസ
ഉം ഉം ഉ അതേ ക്കാരം നല്ലേ കാരണം നമ്മക്ക് പറഞ്ഞ ഒരു നേരം ഒഴിവില്ലാത്ത ആൾക്കാരല്ലേ ഒരീസം നമുക്ക് അങ്ങനെങ് ഫ്രീയായി പോവാ എന്നുപ്പം നമ്മളെ വീട്ടിലിങ്ങനെ ഇണ്ടാക്ക കൊടുക്കുക ഉണ്ടാക്കുക കൊടുക്ക ഉണ്ടാക്ക കൊടുക്ക അങ്ങനെയല്ലേ അപ്പൊ നമ്മുക്ക് ഇന്നൊരു മാറ്റം വരുത്താന്ന്
ആഹ് എന്നന്നായിക്കോട്ടെ എന്നാ അങ്ങനെ ആക്കാം പിന്നെ വെച്ച രാവിലെ നേരത്തെ നാലുമ മണിക്ക് ആകുമ്പോ പോകേണ്ട വരും അപ്പൊ മ്മുക്ക് എന്നാലല് അലാകാരർ നന്നാവവാ എല്ലാരും കൂടെ പൈസ ഇടുാ മതിയല്ലെ
ആഹ് മറ്റേത്തെ നമ്മക്ക് നമ്മക്ക് ഉറക്കം ഉണ്ടാവൂല ഒന്നും ഉണ്ടാവില്ല പിന്നെ പിറ്റേന്ന നമ്മുക്ക് കൊടുക്ക ഇറങ്ങാനും കഴയില്ല നിക്കക്കാനും കഴയില്ല അങ്ങനെ ഒര അവസ്ഥയക്കാര് അപ്പൊ നമ്മുക്ക് കാം കാട്ട ഇല്ല ഇത് നമ്മക്ക് അങ്ങനെ ഒ ഏൽപ്പിച്ച അങ്ങനെ കൈക്കാരി നല്ല എന്നായി
ആഹ് ഞാ ഇങ്ങനെ കാട്ടും പിന്നെ നമ്മക്ക് ലേശ് തൊണ്ണിയപ്പോ നെയ്യപ്പോ അങ്ങനെയെക്കെ എന്തേലൊക്കെ ഇണ്ടാക്കി കൊണ്ടോവണം ആഹ് ഏത് ഏത് തലെദിവസം ഞമ്മക്ക് ഇണ്ടാക്കി വെച്ചാമതി
ഉം ആ എണ്ണക്കടിയോളെ ആ ഒര് മധുരല്ലെ എണ്ണക്കടിയെക്കെ രണ്ടീസം കെയിഞ്ഞാ നല്ല രസാണ്ലെ തിന്നാന്
ആഹ് അങ്ങൻത്തെ എന്തെങ്കിലും ഒക്കെ ഇണ്ടാക്ക് ഇണ്ടാവ ചതോ ഇപ്പഴും ഇവടെ പിന്നെ ചക്ക പാെരിച്ചത് ഒരുപാട്ഇണ്ട് ചങ്ങ് ഇവടെ ച
ചക്ക നല്ലോം ഇണ്ടാവുംല്ലേ ഇവ്ടെ ച ഒക്ക കാെറവാണ് ഇവടെ ഒരു പയഞ്ചക്ക ഇണ്ടായിന്ന് അന്ന് വാണെങ്കി ഇട്ത്ത്കാണ്ട് ഇടാ
ആഹ് വ് ഞാന് ഇവടെ ഇവടെ ഇണ്ടാക്കീത് ഇണ്ട് ഞാ വരുമ്പാെ ഞാനത് കൊട്ന്നോണ്ട് ഇന്നാ
ആഹ് പിന്നെ ഉം മറ്റേ ഉപ്പിലിട്ടത് അച്ചാറ് അങ്ങന അത് കണ്ടൈഞാ ഞാ ഓക്ക് കൊട്ത്തോണ്ടി പിന്നെ ചക്കേ മാങ്ങേ തേങ്ങേ ഫ്രൂഡ്സ് ട്ടൊ ഞമ്മളെ വീട്ടില് പിന്നെ എന്ത് സാധനം ഇണ്ടെങ്കി അതെക്കെ കൊട്ന്നാ നല്ല രസൈക്കാരെ
ആഹ് ഇന്നാ അങ്ങനെ ഐക്കോട്ടെ എന്ന എല്ലാരോടും ചോയിച്ചാേക്കാ അമ്മക്ക് ഇന്ന്ട്ട് ഓലൊക്കെ തെന്നെത്താനെ വേടിച്ചതാ അങ്ങനെയെക്കെ പർണ് എന്താചെയ്യാ ചോയിച്ച് ചെയ്യഇന്നാല് പിന്നെ വണ്ടി ഭക്ഷണം അങ്ങനെ ആക്ക രാവിലെ ഒര്നാല് മണിയെക്കെ ആവുമ്പൊ പോവാ അങ്ങട്ട് പിന്നെ ഒരു ഒമ്പത് മണിയെക്കെ ആവുമ്പൊ അമ്മള് അവടെ എത്താേക്കാരം ഒമ്പത് മണി എന്താ മഹ് ആരുംഇല്യേ അത് അപ്പത്തിന് രാവിലെ ചായെക്കെ കുടിച്ചിട്ട് എറങ്ങിയ എല്ലാവും കാണുക ഇന്നട്ട്പിന്നെ ഉച്ചക്കക്ക് ഇള്ള ചോറ് ഇല്ലെ പിന്നെ അതെപോലെ അമ്മള് അന്ന് അമ്മക്ക് ഇപ്പ അവടെ നിക്കാ ഇന്ന്ട്ട് പിറ്റെെസം അന്നോ അന്ന് അതേറ്റ് ഇങ്ങട്ട് പോരാ അങ്ങനെ
ഇക്ക്അങ്ങട്ട് അങ്ങനെ ഫ്രീ ആയിക്കാണ്ട് ഉം പിന്നെ അങ്ങട്ട് പോരാ ഉം പിന്നെ ആഹ് ആഹ് ആഹ് ആഹ് മാപ്പ്ളാര്ക്കൊന്നും കൊയപ്പംഇണ്ടാവൂലല്ലോ ഇന്റെ മാപ്പ്ളക്ക് കൊയപ്പൊന്നും ഇണ്ടാവൂലൈക്കാരെ
ഇല്ലാ ഓലിം കൊണ്ടവാ ഓരും പോന്നോട്ടെ
ഉം ഉം ഓര് ഞമ്മളെപ്പം പോരുആവോ
ആഹ് പോര്ആണെങ്കി ഓലിം കൊണ്ടവാ
ആഹ് അല്ലെങ്കി ഞമ്മക്ക് ഒറ്റക്ക് പോവാല്ലേ
ആഹ് അല്ലെങ്കി ഞമ്മളെ അമ്മളെ മക്കളൊക്കെ ഇണ്ടാവല്ലോ എല്ലാരുംകൂടെ പോരാ
ആഹ് ഇന്നാ ഐക്കോട്ടെട്ടോ ഇന്നാല് ഞാംവിൾച്ചണ്ട്
ആഹ് ഐക്കോട്ടെട്ടൊ ഇന്നാ ശെരി